ആ
ഹലോ എക്കുന്നുണ്ടോ
ആഹ ആഹ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയാ വർത്താനം സുഖല്ലേ
പിന്നെന്തൊക്കെയാ അപ്പ എവിടെ ഉള്ളേ
ഓ ഞാൻ വീട്ടിലാണ് വീട്ടിലിപ്പോ ഇവിടെ ഇങ്ങനെ എന്റെ റൂമിൽ തന്നെ ഞാൻ ഇങ്ങനെ കിടക്കാൻ പോകുന്നത് ഇതിലരുന്നു കാരണം നല്ല പുറത്ത് നല്ല മഴ പെയ്യണ്ട് അപ്പൊ ഈ മഴക്കാലം അ മഴക്കാലം കൂടി ഇപ്പൊ മഴക്കാലത്ത് ഒരു നമ്മുടെ പ്രധാന ഹോബിയാണല്ലോ ഈ കെടുക്ക ഉറങ്ങാന്നുള്ളത് ഒരു പുതച്ച പുതച്ച മൂടിക്കൊണ്ടൊക്കെ ഉറങ്ങാന്നുള്ളത് ആ ഒരു ഭയങ്കര ഭയങ്കരമായ തണുപ്പുമാണ് അവിടെ മഴയുണ്ടോ
ഇല്ല അപ്പൊ ഇവിടെ മഴയില്ല ഇപ്പൊ ശാന്തമായന്തരീക്ഷമാണ്
ആ അതെ ഇവിടെ ഏ ഇവിടെ നല്ല കോരിച്ചെറിയുന്ന മഴയാണ് കാരണം നല്ല തണുപ്പുണ്ട് അതുെ തന്നെ നല്ല ഇടിയും പിന്നും കാറ്റൊക്കെ കാറ്റൊരു മധ്യ നിലൽ കാറ്റും ഉണ്ട് എന്നാലും ഒരു ഭീഷണിവന്ന രീതി ഒന്നും ഇല്ല എന്നുള്ളതാണ് നല്ല കോരി ചെറിയുന്ന മഴയാണ് നമ്മള് അപ്പോഴാണ് എനിക്കിങ്ങനെ മയനെ കുറിച്ച് അങ്ങനെ ആലോചിക്കുന്നത് കാരണം മയ എന്നത് എന്താണ് വെറും ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന ജലത്തുള്ളികൾ മാത്രല്ല എന്നുള്ളതാണ് ഏ ഞാൻ മനസ്സിലാക്കണ്ട് കാരണം അതെന്താണ് ഈ മയ എന്നുള്ളരു പ്രകൃതിയുടെ പ്രകൃതി നമുക്ക് തരുന്നൊ ഒരു അനുഗ്രഹമാണ് കാരണം ജീവന്റെ നിലനിൽപ്പിന്റെ ഒരു അടിത്തറ കൂടിയാണ് എന്ത് മഴ എന്നുള്ളത് കാരണം ഭൂമിയിൽ ഏ മഴ പെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളു ജലം ജലമക്കെ സംഭരിച്ചു വെക്കാന ഒരു തന്നെ ജല ജലം പിന്നീട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ സാധിക്കുള്ളൂ എന്നുള്ളത കാരണം ഭൂമിയുടെ ഒരു ഹൃദയമിടിപ്പാണ് എന്ത് ജലം എന്നുള്ളത് മഴ ഇല്ല എന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ഭൂമിൽ എന്തല്ല ഒരു മരുഭൂമിയായി ഇങ്ങനെ കിടക്കും ഒരു തരിശു ഭൂമി പോലെ മായ മായയുടെ ഏ ഒരു ഇതിൽ എത്തിയിട്ടില്ല എങ്കില് അതൊക്കെയാണ് നമ്മള് ഇപ്പം മരുഭൂമിയിലൊക്കെ നമ്മ നോക്കുകണെങ്ക അ അതിനൊക്കെ ഉാരണമായിട്ട് നമുക്ക് കാണൻ സാധിക്കും കാരണം മനുഷ്യന് അതുപോലെ തന്നെ മൃഗങ്ങള്, സസ്യങ്ങള്, അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും എന്താണ് നിലനിൽപ്പിന് എന്താണ് മഴ വളരെയധികം പ്രാധാന്യം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എന്താണ് മഴ പ്രകൃതിയുടെ ഒരു അമൂല്യമായ സമ്മാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ കണക്കാക്കണ്ടേ കാരണം ഭൂമിയിലെ ജലചക്രത്തിന്റെ പ്രധാന ഘടകമാണ എന്ത മയ എന്നുള്ളത് കാരണം ഭൂമിയിലെ- ഏ ജലം ഏഹ! ജലത്തിന്റെ പ്രധാന സ്രോതസ് അതായത് ജലം ലഭിക്കുന്ന ഒരു പ്രധാന സ്രോതസ് എന്താണ് മയ എന്നുള്ളത്. അതുപോലെ തന്നെ സമുദ്രങ്ങളില് അതുപോലെ തന്നെ നദികളില് തടാകങ്ങളില് ഒക്കെ ഉള്ള ഏഹ സൂര്യന്റെ ചൂടായിട്ട എന്ത ചെയുന്നുണ്ട് ഏ ജലം എ തരുന്നുണ്ട് നീരാവിയായി മുകളിലോട്ട് ഉയരണ്ട് അതൊക്കെ എന്താണ് ശാസ്ത്ര- ശാസ്ത്രത്തിൽ വളരെയധികം തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്ക്കെ പിന്നീട് അത്ന്ത് ചെയ്യുന്നുണ്ട് അത് മേഘങ്ങളായി രൂപപ്പെട്ടത് എന്ത വീണ്ടും മയായി ഭൂമിയിലേക്ക് തന്നെ പതിക്കുന്ന ആ ഒരു ഈ ഒരു പ്രക്രിയണ്ട്. ഈ പ്രക്രിയ തുടർച്ചയായി നടക്കുന്ന നടക്കുന്ന കൊണ്ടാണ് എന്ത് ഭൂമിയിലെർ ജലസമ്പത്ത് എന്ന- ആ ഒരു വലിയൊരു സമ്പത്ത് ഏർ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഏ അതിനാാല എന്തുന്നുണ്ട് മഴ എന്താ പ്രകൃതിയുടെ ഒരു സന്തുല സന്തുല- കാലസ്ഥ നിലനിർ- എന്ണ്ട് ഈ മയക്ക് വളരെ വലിയൊരു പ്ര പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പുറത്തെ ഒരു ശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാാവുന്നത് ഇനിയിപ്പോ നമ്മള് ഏ കൃഷി കൃഷിയുടെ ഇത് നോക്കുകയാണെങ്കിൽ കൃഷിയുടെ ഒരു ജീവനാടിയാണ് മഴ എന്നുള്ളത് കാരണം- ഏതൊരു നോക്കുകയാണെങ്കിൽ മയ എന്നുള്ളത് വളരെ അത്യാവ്യമാണ് ഇപ്പൊ കൃഷി നക്കയാണെങ്കിൽ കൃഷിക്കാണ് വളരെ അത്യാവ്യം മായതാണ് മഴ കാരണം വെള്ളം ഇല്ലാതെ എന്ത് കൃഷി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴൂല കാരണം നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ ഭൂരിഭാഗം ഏ രാജ്യത്തുള്ള ഭൂരിഭാഗം കർഷകർ എന്താണ്? ആശ്രയിച്ച കൊണ്ടാണ് കൃഷി ചെയ്യേണ്ടത്. ഏ സമയത്ത് ഏ സമയത്ത് ലഭിക്കുന്ന നല്ല ഏ വിളവിനും, സമൃദ്ധിയും, ഏ സമ്മർദ്ദിക്കുകണ്ട് നല്ല മായംന്താണ് വളരെ അത്യന്ത അപേക്ഷിതാണ് ഏ അതുപോലെ തന്നെ നമ്മ നോുകയാണെങ്കിൽ നെല് അതുപോലെ തെ പക്കറികള് ങ്ങളെ തുടങ്ങിയ എല്ലാ കാർഷിക വിളകൾക്കും എന്ത ചെയ്യുന്നുണ്ട് ആവശ്യമായ ജലം എന്ത് ചെയ്യുന്നുണ്ട് മുഖേന നൽകുന്നുണ്ട് എന്നുള്ളതാണ് നഞമ്മള് നോക്കുകയാണെങ്കില് മഴ കുറമ്പ് എന്തതുണ്ട് വരൾച്ച ഉണ്ടാകും അ അത് എന്ത ചെയ്യുന്നുണ്ട കർഷകരായ കർഷകർക്കാണ് ഇത് പ്രത്യേകിച്ച് ഇതിന്റെ വലിയൊരു പ്രതിസന്ധി നേടാം കാരണം അവരെന്താണ് ഈ കൊള്ളപ്പലിശക്കും അതുപോലെ തന്നെ- ഒക്കെ പണം കടം എടുത്തിട്ടായിരിക്കും അവര് കൃഷി തുടങ്ങിയിട്ടുണ്ടാവുക. അതെന്ത ചെയ്യും? അവർക്ക് ഇത്തരം എന്തെന്ന ഇങ്ങനെ- വരൾച്ച മഴ കൃത്യമായ മഴ ലഭിക്കാത്തത് മൂലം നമ്മടെ കൃഷി ഉണങ്ങിപ്പോകയും- അതുപോലെ തന്നെ, മറ്റു ഏ പല പ്രതിസന്ധികളും അവർക്ക് മായ ലഭിക്കാത്ത മൂലം ഉണ്ടാകുന്നതോടെ എന്ത- മഴ എന്ത കർച്ചുകടെ പ്രതീക്ഷ പ്രതീക്ഷക്കെ ഒക്കെ ഒരു എതിര് നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മള് നോക്കയാണെങ്കില് കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിൽ എന്ത ചെയ്യുന്നുണ്ട് ഏ മയക്ക് വ വളരെ വലിയ സ്ഥാനണ്ട് നമ്മുക്കറിയൻ- കേരളം എന്നുള്ളത് പ്രകൃതി പരിസ്ഥിതിയൽ അ പ്രകൃതിയാല എന്തെ വർണ്ണ- മായൊരു സംസ്ഥാനമാണ്. കാരണം മഴ പെയ്യുകന്നുള്ളത് മഴ പെയ്യുമ്പോ പച്ചപ്പണിഞ്ഞ വയലുകൾ അതുപോലെ തന്നെ മലനിരകളെ നദി - കള് കായലുകളൊക്കെ കൂടുതല എന്ത് ചെയ്യുന്നുണ്ട് മനോഹരമാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏ ഇപ്പ എന്താണ് നമ്മുടെ നാടുകളിലൊക്കെ മയക്കാലാണ് നമ്മൾ നോക്കു കുട്ടികളൊക്കെന്ത ചെയ്യുന്നുണ്ട് ഒരു അവധി കിട്ടിയാൽ അവര് നേരെ അങ്ങോട്ടാണ് ആദ്യമൊക്കെ പോകുന്നത് ഏ കളി ഏർ കളിക്കുന്ന ഏർ ഗ്രൗണ്ടിലേക്കായിയിരിക്കും എന്നാലും മൈതാനത്തേക്കായിയിരിക്കും എന്നാല എന്ത് ചെയ്യുന്നില്ല അപ്പോഴത്തെ കുട്ടികൾ നേരെ പോകുന്നത് എന്താണ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് പോകുന്ന ഈ ഒരു മൂന്ന് മാസക്കാലം അവർ നേരെ പോകുന്ന നേരെ പോകുന്നത് കുളത്തിലേക്ക് ആയിരിക്കും കാരണം മഴ പെയ്യുന്ന അവസരത്തിൽ കുളമൊക്കെ എന്ത് ചെയ്യ വളരെ നല്ല രീതിയിൽ നിറ നിറഞ്ഞു നിൽക്കുകയും അതുപോലെ തന്നെ അവർക്ക് എന്ത നീന്താൻ വേണ്ടി ഏ അതുപോലെ അതിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഏത് പ്രായ ഭേദമന്യ എല്ലാവരും എന്ത് ചെയ്യുന്നു അതിനെല്ലാം താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞമ്മൾ നോക്കുകയാണെിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് മയിൽ കളിക്കുന്നത് അതുപോലെ തന്നെ കർഷകർക്കെ സന്തോഷത്തോടെ വയലുകളിൽ പോന്നൊക്കെ എന്താണ് വളരെ ഒരു മനോഹരമായ കാഴ്ചയാണ് കാരണം മയ എന്നുള്ളത് എന്താണ് ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മള് കിണറുകൾ അതുപോലെ തന്നെ കുളങ്ങള് തടാകങ്ങള് നിറയുന്നത് എന്താണ് മഴണ്ടായതുകൊണ്ടാണ് അല്ലായെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യും അവയെല്ലാം വറ്റി വര ണ്ട് എന്ത് ചെയ്യും മഴ പെയ്തിട്ടില്ലെങ്കിലും മഴ പെയ്തിട്ടില്ലാങ്കിൽ മനുഷ്യന്റെ ജീവിത തന്ന എന്തതു ചെയ്യും പോന്നുള്ളതാണ് കാരണം ഒരിക്കലും മനുഷ്യന് പിടിച്ചു നിൽക്കാനും കഴിയൂല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മയയില്ലാന്നുണ്ടെങ്കിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി അതുപോലെ തന്നെ മ മനുഷ്യജീവിത ദുരിതത്തിലാവുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം മഴയുടെ ഗുണങ്ങൾക്കൊപ്പം ചില ദോഷങ്ങളും ഉണ്ട് കാരണം അതിശക്തമായ മഴവെള്ളപ്പൊക്കത്തിന് അതുപോലെ തന്നെ മണ്ണിടിച്ചിലിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് കാരണമാകുന്നുണ്ട് പല അതുപോലെ തന്നെ പലർക്കും വീടുകള് അതുപോലെ തന്നെ അവരുടെ ബിൽഡിങ്ങുകൾ നഷ്ടപ്പെടാന് കെട്ടിടങ്ങളൊക്കെ നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട് ഏ എന്നിരുന്നാലും മഴയില്ലാതെ എന്ത് ചെയല്ല പിടിച്ചു നിൽക്കുക എന്നുള്ളത് മനുഷ്യനെ അല്ലെങ്കിൽ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് അത് അസാധ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് അത് സത്യല്ലേ
അതെ തീർച്ചയായും അത് സത്യമാണ് ഈ മഴയില്ലെങ്കില് മനുഷ്യജീവിതം തന്നെ ദുസ്സഹമായൊരു രൂപത്തിലായിരിക്കണം ഉണ്ടായിരിക്കുക കാരണം പ്രകൃതിയുടെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മഴ ഭൂമിയിൽ എല്ലാ ജീവിജാലങ്ങളുടെയും മഴ അനിവാര്യമാണ് അതേപോലെ തന്നെ ജലചക്രത്തിന്റെ ഭാഗമായമാണ് നമുക്കറിയാം ജലചക്രമുണ്ട് ഈ മഴ വരുന്നു മഴ ഭൂമിക്കടിയിലേക്ക് പോകുന്നു അത് മരങ്ങ ൾ വലിച്ചെടുക്കുന്നു അ വീണ്ടും ആകാശത്തേക്ക് പോകുന്നു നീരാവിയായി പോകുന്നു അത് വീണ്ടും മഴ ഇങ്ങനെ ഒരു ജലചക്രമുണ്ട് ഈ ജലചക്രത്തിന്റെ ഒരു ഭാഗമാണ് മഴ എന്നുള്ളത് നദികളും കായലുകളും കറുകളും ഇറക്കുകയും ഭൂമിയെ സമൃദ്ധമാക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭൂമിയെ ഫലപുഷ്ടിപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ജലമാണ് മറ്റ് മൂലകങ്ങളൊക്കെ കടയിലുള്ള മറ്റു മൂലകങ്ങളൊക്കെ അതിനെ സഹായിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എന്താണ് ജലമാണ് അതിനെ സഹായിക്കുന്നത് കാരണം സസ്യങ്ങള് സസ്യങ്ങളുടെ ഈ ഈ ഭക്ഷണ പ്രക്രിയൊക്കെ ഉണ്ടല്ലോ ഭക്ഷണം നിർമ്മിക്കുന്ന പ്രക്രിയയൊക്കെ ഉണ്ടല്ലോ ആ പ്രക്രിയയൊക്കെ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ജലമാണ് ഈ ജലത്തെ വിഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അവർ നിർമ്മിക്കുന്നുണ്ട് നൈട്രജൻ അതേപോലെ ഒരുപാട് മൂലകങ്ങൾ ജലത്തെ വിഘടിപ്പിച്ചു കൊണ്ട് അവര് നിർമ്മിക്കുന്നുണ്ട് അതേപോലെ തന്നെ കൃഷിയുടെ വിജയ ത്തിന് മഴയ്ക്ക് വെല്ല്യ പ്രാധാന്യണ്ട് കർഷകർ പ്രധാനമായും മഴയ ആശ്രയിച്ചാണ് കൃഷി നടത്തുന്നത് നമുക്കറിയാം മഴ വരുന്ന സമയത്ത് ആ മഴ മഴ കൂടുതൽ വേണ്ട വിളകളാണ് അവര് സമയത്ത് എന്തെയ്യാ വിത്തെറക്ക അതുപോലെ തന്നെ സമയത്ത് ലഭി ക്കുന്ന മഴ നല്ല വിളവ് ലഭിക്കാൻ സഹായിക്കുന്നുണ്ട് അതിനാൽ മഴയെ കർഷകൻ്റെ സുഹൃത്ത് എന്ന് വിളി ക്കാറ് അത് വളരെയധികം ശെരിയാണ് മഴ പ്രകൃതിയെ കൂടുതൽ മനോഹരമാ ആ നമുക്കറിയാം ഏ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അമ്മള് കണ്ടു കുറെ ആൾക്കാര് മഴ കാണാൻ വേണ്ടി യഥാർത്ഥ മഴയെന്താണെന്ന് കാണാവേണ്ടി ട്ട് നമ്മുടെ കേരളത്തിലേക്ക് വന് ഏ വന്നിരുന്നു അങ്ങനെ ഒരു കൊറച്ച് വീഡിയോസ് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു ഉം കാരണം ഈ യൂറോപ്പിലെ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങൾക്കൊക്കെ മഴയുണ്ട് പക്ഷെ ഒരു ശക്തമായ മഴ അല്ലെങ്കില് ശരിക്കുള്ളൊരു മഴ എന്താണെന്ന് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ണം അവിടെ മഴ വന്നാലും മഴ വന്നില്ലെങ്കിലൊരു സമമായ നിലക്കാണ് ജസ്റ്റ് ഒന്ന് ചാറും പിന്നണ്ട് പോവും ക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ വന്നാലറിയാം അല്ലെങ്കില് ഇന്ത്യയിലെ ഇവിടെയാണെങ്കിലൊക്കെ കേരളത്തിലാ മഴ കാണുന്ന ഒന്നുംകൂടി ഭംഗിണ്ടാവും അതുകൊണ്ടാണ് കേരളം ന്ന് ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലുള്ള മഴ അത് നമുക്കറിയാ ശക്തമായിട്ട് പെയ്യാറുണ്ടത് അത് ഒരു ഭംഗിള്ള കാര്യമാണ് ഈ മഴ എന്നുള്ളത് ഈ മഴത്ത് നോക്കിയിരിക്കുമ്പോ തന്നെ മനസ്സിനൊരു കുളിരും അതുമാത്രമല്ല നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് തണുത്തിരിക്കുമ്പോഴേ നമുക്ക് എന്തേയും ഒരു കുളിരും സന്തോഷവും നമുക്കൊരു ആനന്ദവും മനസു ക്കൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് മഴവെള്ളം പാഴാക്കാതെ സംരക്ഷി സംരക്ഷിക്കുകയും അതേപോലെ തന്നെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയും ചെയ്യണം നമ്മ ടെ കടമയാണ് മഴവെള്ളം സംഭരണം ഭാവിയിലെ ജലക്ഷാമം കൊറക്കാൻ ഒരുപാട് സഹായിക്കും പിന്നെ നമ്മള് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യ മനുഷ്യനും മഴയും പ്രകൃതിയും ഈ മഴ മനുഷ്യനുമായും പ്രകൃതിയുമായും എങ്ങനെ ബന്ധ പ്പെട്ട് കിടക്കുന്ന ന്ന്ള്ളെ നമ്മൾ പ്രധാനമായിട്ടും നോക്കണം കാരണം ഉം മനുഷ്യനും പ്രകൃതിയും പ്രകൃതിയും മനുഷ്യനും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങ ളാണ് പ്രകൃതിയുടെ ഭാഗമായി മനുഷ്യൻ തന്റെ ജീവിതത്തിന് ആവശ്യമായ വായു ജലം ഭക്ഷണം എന്നിവ പ്രകൃതിന്നാ ലഭിക്കുന്നത് ഈ പ്രകൃതിക്ക് ഇതൊക്കെ ഏ കിട്ടുന്നത് മഴയുടെ സഹായത്തോടെയാണ് മഴയാണ് ഒരു സ്രോതസ്സ് മറ്റു സ്രോതസ്സാണ് സൂര്യന് അതേപോലെ തന്നെ ഈ എന്ത് സസ്യങ്ങൾ ഇതെല്ലാം തന്നെ മറ്റു സ്രോതസ്സുകളാണ് ഈ ഭൂമിക്ക് ജീവൻ നിലനിർത്തുക എന്നു ഒരു ഏ കാര്യം നമ്മൾ പറയാറ്ണ്ട് ഇതില് പ്രധാന പങ്ക് വഹിക്കുന്നത് മഴയാണ് മഴ ഭൂമിയെ സമൃ ദ്ധമാക്കുകയും നദികളും കായലുകളും നിറക്കുകയും ചെയ്യുന്നു കൃഷിക്കാവശ്യമായ ജലം ലഭ്യമാക്കുന്നതിനാല് മനുഷ്യജീവിതത്തിന് നിലനിൽപ്പിന് തന്നെ മഴ അനിവാര്യമാണ് മഴയില്ലെങ്കിൽ ജലക്ഷാമവും ഭ ക്ഷ്യക്ഷാമം ഉണ്ടാക്കുകയും മനുഷ്യജീവിതം ദുരിതത്തിലാക്കുക്കെ ചെയ്യും നമുക്കൊക്കെ അറിയാം ഇഞി ഇതിനെ കുറിച്ച് പറയണെ ങ്കില് ഒരുപാട് ച് ഒരുപാട ധികം നീണ്ടു പോകുത് അത് ഒറപ്പല്ലേ
അതെ തീർച്ചായിട്ടും കാരണം ഞമ്മളി ജലത്തിനെ കുറിച്ച് പറയാണെങ്കി അതത് ഒന്നോ ര ണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് ങ്ങനെ പറഞ്ഞ തീരുന്നതല്ല കാരണം അത്രത്തോളം ഒരു വലിയ വിശാലമായ ഒരു വിഷയമാണത് നമുക്കിത് നെ മറ്റൊരു കോളി ലൂടെ പറയാം അല്ലെ
അതെ തീർച്ചായും പറയാം
അതെ ഓക്കെ ന്നാ ശെരി